ഹലോ
ആഹ് കേൾക്കില്ലേ അല്ല ഓരോ പണിയിലാണ്
ഉം മയ ഇണ്ടോ അവിടെ
മഴ ഇപ്പല്ല ഇപ്പ ഒന്ന് പെയ്ത് ചോർന്ന്
ആഹ് നമുക്കന്നാ ഇതുവരെ ചോർന്നിട്ടന്ന ഇപ്പണ്ട് പേയിന്ന്
ആണോ ആ
ഉം കറണ്ടും ഇല്ല അ രാവിലെ കറണ്ട്ല്ല
അ ശരി ആ
ഉം എന്ത് ജോലി എടുക്കേണ്ടന്ന് വിചാരിച്ച ഇങ്ങനെ ഇരിക്കുവ ഞാാന്
അ ശരി വെള്ളംണ്ടോ
ആഹ് വെള്ളം തീർന്നിട്ടില്ല ല് മെഷീൻകത്ത് ഇട്ടും പോയി അലക്കാനും അല്ലെങ്കിൽ
അ ശരി ആഹ ഉ ഫുഡക്കായോ
ഫുഡ് കണ്ട് തേങ്ങ അരച്ച കറിയൊക്കെ ഇണ്ട്
ആഹ ആ ശരി ആഹ ഇന്ടാ കറി പക്ഷക്കറിയ
ആ പടവലം പരിപ്പും
ആഹ് ആഹ
പിന്നെ
മക്കളൊക്കെ പോയോ
മ മക്കള് പോയി മക്കളെ ആഴച്ച അന്നേരം ഇങ്ങനെ ഫോണിൽിരിക്കുന്ന നാവച്ച എന്താ എടക്കേണ്ടേ ന്ന് മനസ്സിലാവില്ല കർഡ് ഇല്ലാത്തോണ്ട് ഇനി ഇപ്പൊ കറണ്ട് വന്നാ ഒന്നച്ച് എന്ത്തു ചെയ്യേണ്ടി വരു എല്ലാം എടുക്കണ്ട വരും പിന്നെന്താ
എന്താ ടാസ്കക്കായിഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു
ആ ഉ
ഉ പിന്നെ നിങ്ങളെ മക്കളൊക്കെ പോയാ സ്കൂളിൽ പോയാ
ഓ പോയി
ആഹ് ഇനിയിപ്പ എത്ര മണിയക എത്താനേ വൈകുന്നേരം കൊറേ ലേറ്റ് ആവോ
നാലുമണി
ആഹ ആഹ പിന്നെ എന്റെ ഒരു മോള് രണ്ടര മണിയാകുമ്പോൾ രണ്ടര രണ്ടെമുക്കാൽ എത്തും നഴ്സറിൽുള്ള ആള് മറ്റള് നാല മണീന്റെ മുന്നേ എത്തും രണ്ടേ മുക്കാൽ അല്ല മൂന്നേ മുക്കാല്
ആഹ ആഹ
അസറിന മുന്നെത്തും ഇല ഫസ്റ്റ് ട്രിപ്പ് വേഗം എടുത്തു ന്നാ വണ്ടി ഉ നാല മണിക്കേ വിീടുള്ളൂ
ആഹ ആ
ഹ്മ്മ് പിന്നെന്താ
ആ ചോറായോ
ഇല്ല ഇന്താ ഞാൻ പറഞ്ഞത് മയ്ന്റെ ഇങ്ങടതായോ ചോർ കിഞ്ഞാ
ആ ഞൻ ചെയ്യനോടുക്കണ്‌ ഹും ലാസ്റ്റ് പണില
ആഹ ആ് ക്ലീനിങ്ങിൽ ആയിരിക്കും അല്ലെ
ആഹ
ആഹ
എല്ലാത്തിനും മഴ പെയ്ത എല്ലാത്തിനും മടിയല്ല അല്ലേ മുറ്റത്ത്റങ്ങാൻ പറ്റൂല മൊത്തത്തില് നമ്മളും ഒരു മൂടി
ആഹ അതന്നെ
ആ നല്ല മായ യീനീ ഇന്ന്
ആഹ അവിടപ്പ ഇപ്പ പെയ്യും തോന്നുന്നുണ്ട് വരുന്നുണ്ട്
കൊറച്ച സമയായിരുന്നു എന്നിട്ട് മക്കൾ സ്കൂള പോകുന്ന സമയത്തെല്ലാം തോർന്നിട്ടേന്നള്ളത്
ആഹ ആഹ വല്യ കുഴപ്പില്ലേണ്
ആഹ ഹ പിന്നെ വീട്ടില്ന്താ വളർത്ത് മൃഗങ്ങളെ ന്തെങ്കിലും ഇണ്ടാ.
ഇല്യ ല്ല്യാ
ആഹ കോയിന്നുംല്ലല്ലാ
ങ്ങക്ക്ണ്ടാ
ഇല്ല എനക്ക് ലൗവ് ബെഡ്‌സ് വേറോന്നും ല്ല
ആഹ അവിടെ ആദ്യംണ്ടായിന്നു. പ്പഒയിവാക്കി
ഹും വേറെന്താ പിന്നേ
വേറെന്ത് ഇന്നെന്താ ഉച്ചക്കക്ക് ന്താണ്ടാക്കിയാ
ഉച്ചക്ക് പച്ചക്കറി ഉം പൊരിച്ചത്
ഹും ഹും ഹസ്ബൻഡ് നാട്ടി തന്നെയ അല്ലെങ്കില്
ആഹ അല്ല ല്ലാ നട്ടിതന്നെ
ആ ഒര് ചോറിന് വരൂലേ?
ഇല്ല ഇല്ല ഞങ്ങട്തില്ല
ആഹ ചോരെല്ലാം കഴിച്ചിട്ടായിരിക്കും വരുള്ളൂല്ലേ ആഹ ആഹ ഹേ ഇവിടെ ചോറിന് വരും രാവിലെ ചായ കുട്ച്ച് പോയാ പിന്നെ ആഹ രണ്ട് വയറിങ്ങി്ൻ്റെ പണി
ആ ആഹ
ആഹാ
പിന്നെ ഇപ്പൊ രണ്ട് രണ്ടര മണിയാാവുമ്പോ കയ്റും.
ആ ആഹ ആഹ
ഒര് രാവിലെ പോയി ഏഴ് മണിങ്ങനെ ആകുമ്പോ പോവും
ആഹ് ആ അപ്പൊ ഫുള്ള് കഴിഞ്ഞിട്ട് വരെ ര്ക്കുല്ലേ
ആ ഫുള്ള് കഴിഞ്ഞിട്ട് വരും. പിന്നെ എന്തെങ്കിലും മെയിന്റൻസ് കാര്യങ്ങള് ഉണ്ടെങ്കില് പ്പോ
ആ ആഹാ
ഉും
പിന്നെ വേറെ?
വേറന്താ ചെയ്യണ്ടാ
ങ്ങനേ
വേറെന്താ വർക്ക് ചെയ്യണ്ട്
ഇല്ല ഞാൻ ചെറുതായിട്ട് സ്റ്റിച്ചിങ് ചെയ്യലുണ്ടയിന് ഇപ്പോ ഊരവേദന വന്നതിന് ശേഷം അത് നിർത്തി.
അ ശരിയ.
പിന്നെ ഞമ്മടത് മാത്രം ചെയ്യ പുൊറത്ത് ചെയ്തൊട്ക്ക്ണ ചേർ ചുരിദാറൊന്നും പൊറത്തടച്ചു കൊടുക്കില്ല. മക്കളെ യൂണിഫോമും പിന്ന നമുക്ക് വീട്ടിന്ന് ഇടാനുള്ളതൊക്കെ അടിക്കും.
ആഹാ ആഹാ
പോറത്തട്ചോട്ത്ത്ട്ടില്ല. പുറത്ത് നമ്മള് ഷേയ്പ്പാക്കാന്ണ്ടാവുല്ലോ?
ആഹ ആഹ ആഹ ആഹ
പിന്നെ കീറിയത് അടിചൊട്ക്ക അങ്ങനെയൊക്കെ ചെയ്യും.
ഉം പ്പകൊറച്ചായാൽ നിർത്തിട്ട്.
ക്ലാസ്സ് പോയി പടിച്ചത
ആ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പത്താം ക്ലാസ് കഴിഞ്ഞ ആ ഒരു സമയത്ത് പോയി. അതിനു ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ് ചുരിദാറ് മാത്രമായിട്ട് പഠിക്ക ക്കാമ്പോയി.
അ ശരി. ആ ആ
പിന്നെ ഓൺലൈൻ ആയിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന്റെതിന് ചേർന്നിട്ടുണ്ടേന്. പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല.
അത് ശരി ആഹ് ആ. എന്ത പറ്റ്യേ?
എങ്ങനെ?
പകുതിവെച്ച് നിർത്യന്റെ,
പിന്നെ മക്കള ഇതെല്ലാം കൊണ്ട് പറ്റുന്നുല്ല. പിന്നെ എനിക്ക് പിന്നെ ഊര അതിനൊള്ളണ്ട് പിന്നെ വെറുതെ നമ്മള് റിസ്ക് എടുത്തിട്ട് കാരില്ലാല്ലോ. ചെയ്യൻ പറ്റൂല. ഉം നിക്ക് അധിക ഇരിക്കാനും, അധികം നിക്കാനുംല്ലാം ബുദ്ധിമുട്ടായിരിക്കും.
ഉം.
പിന്ന,
പിന്നെ വേറെന്താ? വെള്ളം കിണറിലെ വെള്ളംക്കെ ഉണ്ടോ?
എങ്ങനെ?
കിണറില് വെള്ളക്കെ ഇണ്ടാവറ്ണ്ടോ വേനൽക്കാലത്ത്?
ആ ഇതുവരെ വെള്ളത്തിന് കൊയപോന്നില്ല. നമ്മള് പിന്നെ തറവാട്ടിൽന്ന് തന്നെയാ വെള്ളം എടുക്കുന്നത്. അവിടെ രണ്ട് മൂന്ന് മോട്ടർണ്ട് അവിടത്തെ കിണ്റ്റില്.
ആടെടുത്തന്നെ ആയിരിക്കില്ലേ
അട്ത്തന്നെ ആഹ് നമ്മക്ക് കെണറില്ല.
ആ ആ ആഹ്
പിന്നെ സ്ഥലം കുറവായത് കൊണ്ട് കെണറില്ല. അവിടെ അടുതന്നെ ആയത് കൊണ്ട് പിന്നെ അവിടെന്ന് എടു പിന്നെ കുടുക്കാനക്ക ഫിൽറ്റർ ചെയ്തെടുക്കും. ഉം.
ഇപ പൈപ്പള്ളുണ്ടോ?
പൈപ്പ് വെള്ളംണ്ട്. പക്ഷെ അങ്ങനെ എടുക്കാറില്ല. ഇതുവരെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല.
ആഹ ആ ആ.
ഉം. പിന്നെ ആദ്യമൊക്കെ ഞാനി ചെടി നനക്കാനെല്ലാം എടുത്ത, ശേഷം എന്റെ ചെടിയെല്ലാം ഒണങ്ങി പോയി.
ആഹ.
പിന്നെ അതിന് ഉപയോഗിച്ചിട്ടില്ല. ഡയറക്ട് ചെടിക്ക് നനച്ചതോണ്ട്
ആ ആ ആ ആഹ് ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളാണല്ലേ ആഹ്.
അത് പിടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസാതോന്ന്ണ്ല്ലേ നമക്ക് നിനക്ക്റിയൂലെ?
ആഹ്
ആഹ പിന്നെന്ന എ രാത്രി ഇങ്ങൾ ചോറന്നെ കഴിക്കാ?
ആഹ് രാത്രിക്ക്ള്ള ചോറ് ഒന്നായ്ട്ട് വെക്ക
ഉം അങ്ങനെയ ആകുമ്പോ സുഖ ഇല്ല അല്ലെ രാത്രി വേറെന്നെന്നും നോക്കണ്ടാലോ.
ആഹ് എന്താ ഹ്മ്മ് ഉ കറി വേറെ വെക്കും. കറി വൈകുന്നേരം വെക്കും ഉ.
ആ ആഹ
നിഞങ്ങള എങ്ങനെ വെക്കല് രാത്രി ചോറന്നാ
ഇല്ല ഇല്ല ചോറയ്ക്കൂല, ചപ്പാത്തിയല്ലാ ചപ്പാത്തിയാക്കും, പിന്നെ എന്തെങ്കിലും അമ്മളെ നാസാതെന്റെ ഇതില്ലേ കടികള്
ആഹ് ആഹ് ആഹ്.
ആഹ് അതെന്തെങ്കിലും രാത്രി ഇണ്ടാക്കും.
പത്തിരി, ദോശ, ചപ്പാത്തി, പൂരി, നെയ്പത്തില് അങ്ങനെന്തെങ്കിലൊക്കെ
ചോറ് തും കഴിക്കാണ്ടാ ണ്ടാവില്ലല്ലേ
ഇല്ല ഇല്ല ചോറങ്ങനെ ആരും കഴിക്കൂല. പിന്നെ തീരെ വയ്യാത്ത അവസ്ഥ ല്ലണ്ടെങ്കില് കഴിക്കും. പിന്നെ എന്തെങ്കിലു സ് സ്പെഷ്യലായിട്ട്ള്ളെ ചോറുണ്ടെങ്കിലും കഴിക്കും. ബിരിയാണിയോ മന്തിയോ അങ്ങനെന്തെങ്കിലും ഇണ്ടെങ്കിൽ
പിന്നെ
ഉം വേറെന്താ?
നിങ്ങളെന്നാ വേറെ താമസിച്ചതാ വീട്ടില്?
ഏഹ
നിങ്ങൾന്നെയാ ഉള്ളും വീട്ടില് വേറെ താമസ്ച്ചതാണോ
ആഹ് ഞങ്ങളെന്നൊള്ളു.
ആഹ് ഇനിയിപ്പ ന്ന മക്കളെല്ലാം പോയപ്പോ നിങ്ങള് തനച്ചായിരിക്കൂ ലല്ലേ
ആഹ്
ഉം ഹും പിന്നെ പിന്നെ എന്ത് വിശേഷം
ഉം ഇങ്ങളെ ചെറിയ കുട്ടി എത്രീല്ല?
ഓ മോന്നില.
മൂന്നില് ല്ലേ ആഹ്
ഉം ഉം.
പിന്നെ മൂത്തതോ?
തളന്നാ പറഞ്ഞ
എനക്ക് രണ്ടാള്.
നണ്ടാ ആട്ടെ
ആഹ്
മൂത്തത് ഡിഗ്രിയാ.
ആഹ
രണ്ടാൾക്കാരള്ളത്?
അല്ല. നാലു
ആ ആഹ. പെൺകുട്ടികള് എത്ര പെൺകുട്ടികളാ?
മൂന്ന് പെൺകുട്ടിയും ഒരു മോനും.
ഒരു മോനല്ലേ ചെറുതാ മോന്. ആഹ ആഹ. പിന്നെ വേറെ. ഇനിയിപ്പ നിങ്ങളടെ കുളിയും കൂടെ കഴിഞ്ഞ പണിയെല്ല ഒതുങ്ങില്ലേ.
അല്ല തുടയ്ക്കാനുണ്ട്, അലക്കാനും ഉണ്ട്.
ആഹാ.. !
ഫുഡിന്റെ കഴിഞ്ഞുലോ.
ആഹ കരണ്ടറിനെ നോക്കിട്ട് കാര്യല്ലാ തോന്നുന്നു. കറണ്ട് കൊണ്ടും ഇല്ലാത്ത എന്തെങ്കിലും പരിപാടി നോക്കട്ടെ ഞാന്. അതാ നടക്കൂ. അല്ലാണ്ട്ല്ലനിപ്പാന്ന്, കഴിഞാൽ പിന്നെ എല്ലത്തിനും മടി ആയിരിക്കും.
ആഹ അതന്നെ.
പന്ത്രണ്ട് ഒരു മണിയാവുമ്പോഴത്തേക്ക് എല്ലാ ജോലി ഒതുങ്ങിപ്പോണ്.
ആ എല്ലാ
ഉം. ഇനിയിപ്പ നാളെ മക്കൊക്കെ ഉസ്കൂളൊന്നും ഇല്ല. എങ്ങനെ?
പോണത് പറഞ്ഞു ഞാൻ.
ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല രാവിലെ എണീച്ച് സുബയ്ക്ക് എണീച്ച് പോകാൻ വരും ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ- ഒരു പോക്ക് പോയതാ. ഉം എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്ക.